ആഹ് ഏ ഞാന് വേ പ്രത്യേകിച്ച് പണിയൊന്നില്ല കുട്ട്യേളങ്ങനെ കൾപ്പിച്ചിര്ക്കാണ്.
അതെ ഉം വൈകിട്ടത്തെ ചായക്ക് ക്കുള്ള പണികളൊക്കെ ആയാ
ഞങ്ങളിവടെ ചായ വൈകുന്നേരം അങ്ങൻത്തെ പരിപാടിയൊന്നുല്ല ചായ പരിപാടിയൊന്നില്ല എന്തെങ്കിലും സ്നാക്സൊക്കെ ചെൽപ്പണ്ടാക്കും ചെ ചെലെ സമയ ത്ട്ടോ സ്കൂളൊക്കെ ണ്ടാവുമ്പോ സ്കൂള്ണ്ടാവണം സ്കൂൾ ണ്ട്ന്ന്ണ്ടെങ്കി പിന്നെ വൈകുന്നേരം സ്കൂൾ ട്ട് വര്ണ സമയത്ത് എന്തെങ്കി
ആഹ് അ
വീട്ടിലാവുമ്പൊ അങ്ങനെ ഇണ്ടാക്കലില്ല്യ പിന്നെ എപ്പളേങ്കിലൊക്കെ ങ്ങള് വൈകുന്നേരാവുമ്പൊ ചായ കുടിക്ക്യാന് പോകും
ആ പൊറത്ത്ക്ക് പോവും ആ ഞങ്ങളും അതെ പൊറത്ത് പുവ്വാറ്ണ്ട്.
അങ്ങനെ ഞങ്ങളെ അടുത്ത് തന്നെ ഉണ്ട് ആ ഞങ്ങളെ എടുത്ത് ചെറ്യേ ഷോപ്പ്ണ്ട് നല്ല എന്താ വ്യൂ ഉള്ള സ്ഥലങ്ങള്ണ്ട്. അപ്പൊ അവിടെ പോയിക്കാണ്ട് കൊറ ചായ, എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ച്ങ്ങാണ്ട്ങ്ങനെ പോരും.
അതെ ആഹ്. പിന്നെ ഇവി ഇവിടെ കുട്ടികള് ചെറുതായതുകൊണ്ടേ പിന്നെ അധികം പുറത്തു പോയിട്ടുള്ളതൊന്നും ചെയ്യാറില്ല്യ.
ആഹ് കുട്ടി ചെറിയ കുട്ടിക്ക് എന്ത് ചെ കൊടുക്കല്
ആ അവള്ക്ക് ഉം ഒരു ആറുമാസൊക്കെ സമയത്ത് നമ്മള് സാധാരണ ഫസ്റ്റിലെ കായ പൊടിയൊക്കെ കൊടുക്കില്ലേ? ആ അവിടെ ഒക്കെ കൊടുത്തിരുന്നാ?
ആ കായപ്പൊടി കൊടുക്കും ഇന്റെ കുട്ടി ഫുള്ള് കായപ്പൊടി ഏ പിന്നെ നമ്മളെ ഇതില്ലേ എന്താ അയിൻ്റെ പേര് രാഗി ആ ആ രാഗി ആ കായ ഇവൻക്ക് അതിന് കായന്നെ പറ്റൊള്ളേനു വേറൊന്നും പറ്റൂല ആ രാഗി എപ്പളേലും കൊടു കൊള്ളൂ ഈ രാഗി കൊടുത്താല് ഈ കുട്ടിയെക്ക് ചെല കുട്ടിയെക്ക് ലൂസ് മോഷൻ വരും ആ ആ ആ പിന്നെ ഇവൻക്ക് അങ്ങനെ രാഗിനോട് വല്ല താല്പര്യ ഇല്ല കായപ്പൊടിയാണെന്ന്ണ്ടെങ്കില് ഇതന്നെ നമ്മള് യൂസ് ക്കെ ചെയ്യാ അതൊക്കെ നല്ല കഴിക്കുട്ടോ അത് വേണം ഇന്നാൽ ല്ല വയറ് നെറയുള്ളൂ ഇവിടെ
അ മോൾക്ക് ഞാനു അധികം കായേം റാഗിം കൊട്ത്തിട്ടില്ല പിന്നെ ആപ്പിളൊന്നും ആൾക്ക് ഇഷ്ടൂല്ല
ആ പിന്നെന്തെ ങ്ങള് ചെയ്യല്
ഞാന് കൊറച്ചൊക്കെ ആദ്യ ഒരു ആറു മാസത്ത്ന്ന്ങ്ങട് ഏകദേശം അതൊക്കെ കൊടുത്തന്നെയാണ് അഡ്ജസ്റ്റ്യ്ത്ങ്ങനെ കൊണ്ടടന്നിട്ന്നത് പിന്നെയൊക്കെ കുടിക്കുമ്പ തു പ്പും
ഉം ങ്ങളെ മറ്റേ ഇങ്ങളെ കോരീറ്റ കൊടുക്കല് മറ്റേ സ്പൂൺ പോലത്തുള്ളരു ബോട്ടില്ണ്ടല്ലോ
ആഹ് ആഹ് അതന്നെ നമ്മ ടെ ഊം ഞാൻ ഓൺലൈനി വാങ്ച്ചിട്ടുണ്ടാരുന്നു
ആഹ് അങ്ങനെയാകുമ്പോ പ്രശ്നം ഞമ്മള് യാത്ര പോകുമ്പോളൊക്കെ
ആ യാത്ര
ആ കൊറച്ച് ലൂസാക്കി കാരണം കുട്ടിയാള് ഈ തുപ്പുണ്ട് എന്ത വെച്ചാ ലൂസ ആവയ്റ്റ കൊറച്ച് ടൈറ്റ് റ്റായ കുട്ടിയാള് കുടി ന്റെ കുട്ടിക്ക് അങ്ങനെ ടൈറ്റ് പറ്റൂല ഒരു വെള്ളത്തിന്നിങ്ങാട് കൊറച്ചും കൂടി ഒന്ന് ഇതൊക്ക കൊറച്ചും കൂടി ഒരു കട്ടിയില് അങ്ങനെ ആകുമ്പോ നമക്ക് അതികൂടി പീ ച്ചിയാലൊക്കെ പെട്ടെന്ന് പോരും ചെയ്യും ആ അങ്ങനെ ആകുമ്പോ കു കുട്ടിയാള് കഴിക്കും അല്ലെങ്കിൽ കുറച്ചൊരു റവ റവ വെള്ളത്തിലിട്ടല്ലെ ഒരു ആ കട്ടിയ അങ്ങനെ അങ്ങനെന്നുണ്ടെങ്കിൽ കുട്ടിയാക്ക് അതാണ് നമ്മക്ക്ന്നെ അങ്ങനത്തെ സാധനം കണ്ട യ്ഞ്ഞാ അറപ്പ് തോന്നോലോ
ആ ഇവടെയും മോന്ക്ക് ഞാന് പിന്നെ കൂടുതലും ഈ അവാക്കാടോല്ലേ
ആ
ബട്ടർന്നൊക്കെ പറയും ചെല സ്ഥലത്ത്
ആ അവ ഈ അവക്കാടോന്റെ പൊടിയോ
പൊടിയല്ല അത് ഞാന് ജ്യൂസ് അടി ചിട്ട് കൊടു ക്കുവായിരുന്നു
നല്ല റേറ്റ് വരില്ലേ ങ്ങളെ വീട്ടില് ണ്ടാ
വച്ചാല് വല്യ റേറ്റ് ഉണ്ട് പക്ഷെ ഒരെണ്ണ ഒക്കെ വാങ്ങിച്ചാൽ നമുക്ക് മക്കൾക്ക് കൊറച്ചീശല്ല വേണ്ടു
ഉം ആ ജൂസടിക
ജ്യൂസ് അടിച്ചിട്ട് ഞാൻ ഇവനിക്ക് കൊടുക്കാംഅവനിക് നല്ല ഇഷ്ടരുന്നു ചിലതൊക്കെ കഴിക്കൂട്ടോ അപ്പ ചിലർക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല
ആഹ
അത് നല്ലതാ കുട്ടികൾക്ക് നല്ലതാ അതില കാരണം ഒരുപാട് പോഷ പോഷകങ്ങളുണ്ടെ ആ ആ ഫോലിക്കസി തും ഒക്കെ ഒരുപാടുണ്ടതില് ഈ പ്രെഗ്നൻസി ടൈമിൽ അതും പിന്നെ കിവിയൊക്കെ കഴിക്കുന്നത് നല്ലതാ ആ അപ്പോൊ അതൊക്കെ കൊടുത്തിരുന്നു പിന്നെ ഞാൻ എന്താ വെച്ചഴിഞ്ഞാല് ഈ നമ്മള് ചിക്കന് വേവിച്ചിട്ട് റ്റ്
അതെ ഒന്നും ചെയ്യാതെ അതാത് ചിക്കൻ എന്താ ആ കൊറച്ച് കുരുമുളക് കെട്ടുകാണ്ട് അല്ല വെറുതെ പുഴുങ്ങേ
ആ വെറുത നമ്മള് ഒരു രണ്ട്മൂന്ന് കഷ്ണം എടുത്തിട്ട് കു
ആ
ആ സ്റ്റോക്ക് കോഴിച് നമ്മള് കൊറച്ച് ഈ അരീന്ന് വെച്ച കഴിഞ്ഞാല് നമ്മള് ഈ ഇത്ണ്ടാക്കണ ബിരിയാണി ഒക്കെ ഇണ്ടാക്കണേ ബസുമതിക്കെ ഉണ്ടല്ലോ ആ ആ അരി ആ അയി എടുത്തിട്ട്ന്നെ വേവിക്കും വേവിച്ചിട്ട് പിന്നെഅയിന്റെ കു കൂടെത്തന്നെ കൊറച്ച് പരിപ്പും ആ കൊറച്ച് ഒര് ചെറിയൊരു ക ഷ്ണം കാരറ്റും അങ്ങനെ എന്തെ
അ ആ ന്നിട്ട് ചോ അമ്മളെ ചോറായിട്ട് കൊട്ക്കെ അതോ അമ്മളെ അലിയിച്ചിട്ട് കൊട്ക്ക
ല്ലോണം അടിക്കും ഇത് നല്ലോണം വേവിച്ചിട്ട് ആ ആ ആദ്യൊക്കെ അടിച്ച് കൊട്ത്തീര്ന്നു ഇതെല്ലാം കൂടി മി മിക്സെയ്യും അപ്പൊ ചിക്കനും കൂടി ഇതിന്റെ കൂടെ ഇട്ടിട്ട് തന്നെ ഫുള്ള് മിക്സീല്ട്ട് അടിച്ചിട്ട് ഏ കൈകൊണ്ടന്നെ വാരി കൊട്ക്കും
ആ
അങ്ങനേര്ന്നു കൊട്ത്തിര്ന്നത് കൈകൊണ്ട് വാരി കൊട്ക്കും പിന്നെ എന്നും ടേസ്റ്റ് മാറാൻ വേണ്ടീട്ട് പിന്നെ ഓട്സ് കൊർച്ച് കൊട്ക്കും ഓട്സ് വേവിച്ചിട്ട് നല്ലോണം വേവിച്ചിട്ട് ഇതേ തേ പാേലെന്നെ കൊർച്ച്
ആ നമ്മള് ഈ വെറൈറ്റി വെറൈറ്റി കൊട്ക്കണം അല്ലെങ്കി പിന്നെ ആ ടേസ്റ്റ് ആ മടുക്കും വേഗം മടുക്കും ഇന്ന് അതാണെങ്കി നാളെ വേറെ എങ്ങന കൊടു
ആ അതുപോലെ പരിപ്പിന്റെ നമ്മള് സാമ്പാർ വെക്കണ പോലന്നെ കുറ ച്ച് ഏഹ് കഷ്ണങ്ങളിട്ടിട്ട് പരിപ്പു ഇട്ട് വേവിച്ചിട്ട് അതൊക്കെ കൂടി നല്ലോണം ഒടച്ചിട്ട് ചോറന്നെ മിക്സ് ചെയ്തിട്ട് കൊടുത്താ മതി വാരി കൊടുത്താലേ
ഉം ഞാന് ത് സാധാരണ നമ്മള് വീട്ടില ഇണ്ടാക്കേണ്ട ചോറും കഞ്ഞിക്ക തന്നെയാണെ അതില് ആ അതില് നമ്മള് കൊറച്ചൊരു എരിവ് കെറച്ചിട്ട് കൊടുക്കും കാരണം നല്ല എരിവകുമ്പോ പിന്നെ അവര് തിന്നൂല ആഹ എരിവ് കെ ക്ഷെ കെറച്ച് ലോക്കി കണ കൊടുക്കും അപ്പൊ പിന്നെ അങ്ങനെ ഞങ്ങ എല്ലാരും കൂടി ക കഴി ക് പ്ലേ ഒറ്റക്ക് കഴിക്കുക ഏത് ചെറിയ കുട്ടിയാക്മ്പ ഒരു വയസക്കെ ആയാലും പ്ലേറ്റ് ഒറ്റക്ക് പ്ലേറ്റ് വേണം നമ്മൾ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കി ഒറ്റയ്ക്ക് ഇങ്ങനെ വാരി
അതാ നല്ലത് ശരിക്കും
ആഹ ഞാൻ ഞാന് ഫസ്റ്റ് ആദ്യം അങ്ങനെ തന്നെ കുട്ടികളെ ശീപ്പിക്കല് ട്ടോ ഞാൻ എപ്പളന്ന് വിചാരിക്കവെച്ചാല് നമ്മള് ഇല്ലാത്തൊരു സമയം വരുകയാണെന്നുണ്ടെങ്കില് മറ്റുള്ളവര് ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ
ആഹ് ഞാന് ഇവിടെ മോന് എപ്പോഴും ഇന്ത ഞാൻ തന്നെ വാരി കൊടുക്കണം ഞാൻ തന്നെ എല്ലാ
ആ അതങ്ങനെ ഒരു നമ്മള് ആഹ ന്നാലും പക്ഷെ ഭയങ്കര പ്രശ്നണ്. അതൊക്കെ അപ്പൊ ചെറുപ്പത്തിലേ നമ്മള് അത് ശീലിപ്പിച്ചച്ച് കൊണ്ട് വരണം എന്നുണ്ടെങ്കില് ഏറ്റവും നല്ലത് അതാണ് കാരണം ഓൽക്ക് അത് ചെയ്ത് പഠിക്കാണ്ടായോ
പിന്നെ നമ്മൾ ഇണ്ടാക്കണ ഫുഡുകള് ക കൊടുക്കുക കെറച്ച് ചോ എതായാലും പിന്നെ ഇഡലി
ആ അവർക്കായിട്ട് ഇഷ് എന്താ ആ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പടില്ലേ നമ്മള് ഉണ്ടാക്കേണ്ടതിന്ന് അവര് കൊടുക്ക അവള്ക്ക് കൊടുക്കാ അപ്പളാണ് ആ തിന്ന് ശീലാവുള്ളു അല്ലെങ്കി ഓൽക്ക് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിണ്ടെങ്കില് പിന്നെ ഓൾക്ക് അതന്നെ പ റ്റുണ്ടാവളും
അതെ അതാണ് സ്പെഷ്യല് കൊടുത്ത കഴിഞ്ഞാ പിന്നെ സ്പെഷ്യൽ തന്നെ പറ്റുള്ളൂ
ഇന്റെ ചെറിയ കുട്ടി ഇന്റെ വല്യ കുട്ടി ക്കെ ഈ ചെറിയരി കഞ്ഞി ഇണ്ടല്ലോ ചെറിയ അരികളെ ആ പൊടിയരി ആ പൊടിയേരിയാണ് അങ്കി രാവിലെ അങ്ങനെ ചായയൊന്നും കുടിക്കൂല്ലാ ച ഞാനും അങ്ങനെയാ രാവിലെ ചായ കുടി ല്ലാ വെള്ളം കുടിക്ക ആ രാവിലെ അങ്ങനെയല്ല രാവിലെ എണീറ്റ ഇങ്ങനെ നമ്മള് ചായ കുടിക്കാ അങ്ങനത്തെ പരിപാടിയൊന്നുവില്ല രാവിലെ എണീറ്റാ വെള്ളം കുടിക്കാ ഹ് പിന്നെ ഒരു ഒമ്പത് മണി എട്ടര ഒമ്പത് മണിയാവു മ്പളാണ് പിന്ന ചായൻ്റെ കടിയൊക്കെ തിന്നാം എനിക്കങ്ങനെ കഴിയുള്ളൂട്ടോ അതേ പോലന്നെൻ്റെ വല്യ കുട്ടിക്കും. രാവിലെ ഒന്നും കഴിക്കൂല അപ്പൊ ഞങ്ങള് ആരും തറവാട്ടിൽ അയ്ക്കാസമയ റ്റ് എന്താ കൊറേ ആൾക്കാരുണ്ടാകുമ്പോ ഫുഡും ഇതൊ പ്രശ്നല്ലേ അപ്പൊ അങ്ങനെ ചെറിയരി കഞ്ഞി കൊട് കും പിന്നെ ഇവൻക്ക് ചെറിയരികഞ്ഞിയേ പറ്റു അപ്പൊ ഞാൻ പിന്നെ രണ്ടാമത് ഇണ്ടായ പ്പം തന്നെ എല്ലതും കൊട്ത്ത ശീലിപ്പിച്ചു അൽ ല്ലെങ്കി നമ്മള് പെടും ഒന്നും പറ്റൂലേ പച്ചക്കറി ഐറ്റംസില് ഒരു പൊട്ടാറ്റോ മാത്രേ പറ്റുള്ളൂ
ഇവര് കഴിക്കില്ല
സ്കൂള് പോയിട്ട് കുട്ട്യള് ങ്ങണ്ടല്ലോ പൊട്ടാറ്റൊ ഫ്രൈ ചെയ്ത് കൊണ്ടരാ അങ്ങനെയാണ് പൊട്ടാറ്റോ പഠി ച്ചത് അല്ലെങ്കിൽ പൊട്ടാറ്റൊ പറ്റൂല ചിക്കന് ഫിഷ് ഈ രണ്ട് സാധനം മാത്രേ പറ്റൊള്ളേനി
ശരിയാ ഇന്റെ കസിനും പറയ്ണെ കേട്ടിണ്ട് അവ ട്ന്ന് ഇങ്ങനെ കുട്ടികൾ കൊണ്ട് വന്നിട്ട് അതിനോടൊരു ഭയങ്കര പ്രിയാന്ന്
ആ അതാണ് അത് മറ്റു സ്കൂളിൽ അത് തന്നെയല്ലെ കൊണ്ട ചിക്കന് മു ചിക്കൻ പിന്നെ അധികം ഇപ്പൊ കൊണ്ടോവാൻ പറ്റൂലട്ടോ ഇപ്പൊ മുട്ട കൊണ്ടും ആ പറ്റൂല റ ആ കൊണ്ടാൻ പറ്റൂലാ അതായത് ആ അപ്പോ ഒരു ഫ്രൈ ചെയ്താ അധികം തന്നെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തിട്ട് പിന്നെ വെണ്ടക്ക ഫ്രൈയയ്തിട്ട്
ആ വെണ്ടക്ക ഇത പോലെ ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റാ നമ്മള് മസാല ഒക്കെ തേച്ചിട്ട് ഏ ഒരു എ എന്തങ്കിലും ഒരു മാവ് ഇട്ത്തിട്ടേ മുക്കി പൊരിക്കണത് നല്ല ടേസ്റ്റ് കി
ആ കോൺഫ്ലവർ വച്ച്കാണ്ട് അങ്ങനെ ചെയ്യലോ കോൺഫ്ലവറില് ഉം ഉം അതേ പോല അമ്മളെ മറ്റേ ഇത്ണ്ടല്ലോ കോളിഫ്ലവറ് കോൺഫ്ലവറില് കൊറച്ച് കളറ് ചേർക്കാണെങ്കില് കുറച്ചും കൂടി രസണ്ടാവും കാണാന് നല്ല ഭംഗിണ്ടാവും മ്മളെ ചിക്കന്റെ പോലെ കണ്ടാ പെട്ടെന്ന് ചിക്കന തോന്നും ആ ഏറ്റും നല്ലത് അമ്മ ഹെൽത്തിന എല്ലത് കളറ് ചേർക്കായിരിക്കല ഇപ്പൊ കാണനൊരു ഭംഗി ഇണ്ടാവും ചിക്കന്റെ പോലെക്കാരം ചി ക്കൻ പൊരിച്ച പോലെ
അതെ
ർല് പൊരിച്ചാതി മൈദേം ചേർക്കണം
ഇസ്‌കൂൾ ക്ക് പോവുമ്പോ എന്തെങ്കിലൊക്കെ വേണ്ടേ എന്നും ഇപ്പ ഒരേ കുട്ടി ടീച്ച ടീച്ചറ് പറയന്ന ന്നിട്ടേ പൊട്ടാറ്റോ പൊരിച്ച് കൊടുക്കരുന്ന് പൊട്ടാറ്റോ പൊരിച്ച്‌കാണം കൊടുക്കാൻ പറ്റൂല ഉം എന്നും അമ്മള മീറ്റിങ്ങിനൊക്കെ അതന്നെ പറയ കുട്ട്യേളങ്ങനെ കൊടുക്കാൻ പാടില്ല ഗ്യാസ്ന്നറയും
ആ ഗ്യാസിന്റെ ഒരു പ്രശ്ന ഉണ് ണ്ടാവും കൊടുത്താലും ഇപ്പൊ ഇവിടേം മോളീവ് വെജിറ്റബിൾസ് ഒന്നും തിന്നാണ്ട് അതിന്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്
ആ വെജിറ്റബിൾ തിന്നണം എന്നാലാണ് പ്രശ് ആങ്‌വ് അല്ലെങ്കിലും കൊറെ പ്രശ്നങ്ങളിണ്ടാവും സ്കി സ്കിന്നിനായിട്ടും കണ്ണിന് കണ്ണിന് കാഴ്ച ഇലവർഗ്ഗങ്ങള്